ഹലോ
ഹലോ കേൾക്കാവോ ഹലോ
കേക്കാമോ
ആഹ കേൾക്കാം കേൾക്കാം
ആഹ നേരത്തെ വിളിച്ചപ്പോ റേഞ്ച് ഇഷ്യൂ ആണ് കട്ടായി പോയി
ആഹ ഓക്കെ ഓക്കെ ചായകുടിയൊക്കെ കഴിഞ്ഞോ ഹലോ
ആഹ ചായകുടി കഴിഞ്ഞു ചായ കൂടി കഴിഞ്ഞു കേൾക്കാമോ
ആ കേൾക്കാം കേൾക്കാം
ആ ഓക്കെ ചായ കുടിച്ചോ
ചായൊക്കെ കുടിച്ചു
മ്മ് മ്മ്
ആ ഒരു അഞ്ചു മിനിറ്റായിട്ടുണ്ടാവൊള്ളൂ കുടിച്ചിട്ട് ആ ചായയും പരിപ്പു വടയും
മ്മ് മ്മ് എങ്ങനെ വീട്ടിൽന്നാണോ അതോ പുറത്ത് പോയി കഴിക്കോ
ഇവിടെ അടുത്തൊരു കടയുണ്ടേ
ഉ തൊട്ടടുത്തൊക്കെ ചായപ്പീടിക ഉണ്ടാവൂല്ലേ ആഹ ഗ്രാമമാണോ നിങ്ങൾ അതോ സിറ്റിയാണോ
സിറ്റിയാണ്
മ്മ് മ്മ്
കൊഴപ്പമില്ല ഇവിടെ പുതിയ സ്ഥലമൊക്കെ നോക്കി വച്ചിട്ടുണ്ട്
ആണോ എന്തിനാ ആണോ
ആഹ പുതിയ ലുലു കൂടെ വരുന്നുണ്ട് ആഹ പിന്നെ കുറച്ചപ്പുറം മാറിയിട്ട് എയർപോർട്ട് സ്ഥലമൊക്കെ മ്മ് നോക്കുന്നുണ്ട്
ആണോ കള്ളന്നാണോ അതോ ഒറിജിനൽ ആ ണോ
കാര്യായിട്ട് പറഞ്ഞ
ആഹഹാ മ്മ് അപ്പൊ അവിടെ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയായല്ലേ
ആ ഭയങ്കര വിലയാ
മ്മ് മ്മ് ഓ അപ്പൊ എളുപ്പയല്ലോ നിങ്ങൾക്കൊക്കെ അപ്പൊ എളുപ്പായല്ലോ നിങ്ങക്കൊക്കെ
ആ പർച്ചേസ് ചെയ്യാനൊക്കെ എളുപ്പമായി ഇപ്പൊ അത്യാവശ്യം എവിടെങ്കിലും പോയി വരാണെങ്കിലും എളുപ്പമായില്ലേ
ആഹ മ്മ് മ്മ് ഫ്ലൈറ്റ് മ്മ് പിന്നെന്താണ് പർച്ചേസിനൊക്കെ പോവോ
പർച്ചേസ്ന്നൊക്കെ സൺഡേയിലൊക്കെ പോവും
ആഹ ആഹ അമ്മയൊക്കെ എന്ത് പറയുന്നു
മലയാളം സംസാരിക്കും പിന്നെ ഹെലോ
അമ്മ എന്ത് പറയുന്നു സുഖായിരിക്കുന്നോ
ആ സുഖമായിട്ടിരിക്കുന്നു അമ്മ ആ ആ ആതി ഏ എന്റെ ബോഡറാണ് ശരിക്കും വരുന്നത് അപ്പം രണ്ട് ഭാഷ സംസാരിക്കും
ഓ ഓ അങ്ങനെ ആ മലയാളം സംസാരിക്കുന്നതപ്പത്തയേക്കും ഞാൻ ഓർത്തു ഇനി ഞാൻ പറഞ്ഞത് ക്ലിയറാ വാഞ്ഞിട്ടാണോന്ന് ന്നോർത്തു ആ
ആ അങ്ങനെ അങ്ങനെയല്ല
ഉം ഉം
അപ്പൊഴും അമ്മ ഇന്റർകാസ്റ്റ് ആയിരുന്നു
ആണോ ആ നൈസ് ആണോ അ കൊള്ളാല്ലോ ഉം ഉം
അമ്മ സൗത്ത് ഇന്ത്യ
ഉം ഉം വെറുതെ പറയുന്നാണോ അതോ കാര്യായിട്ടാണോ
അല്ല കാര്യം പറഞ്ഞാ
അ
ഹലോ
കേട്ടിട്ട് വെറുതെ പറയുന്ന പോലെ തോന്നുന്നു
അല്ലല്ല ഞാൻ കാര്യായിട്ട് പറഞ്ഞാ അപ്പൻ നോർത്ത് ഇന്ത്യയാണ് ആ അപ്പൻ ബിസിനസ്സിനായിട്ട് വന്നാ ഇങ്ങോട്ട് വന്നാ
അ അ ആ അങ്ങനെ ആ
അപ്പം ഞങ്ങക്ക് രണ്ട് കൾച്ചറാ
ഓ നല്ലകാര്യം
ആ നമുക്ക് എന്ത് ഫെസ്റ്റ്ൽ വന്നാലും നമ്മള് ഇപ്പം ദീപാവലി വന്നാലും ഓണം വന്നാലും ഞങ്ങൾ ആഘോഷിക്കും
എല്ലാം ആഘോഷിക്കും ല്ലേ ഉം ഉം ഉം മലയാ ആളുകളല്ലേലും എല്ലാ ഫെസ്റ്റിവലും ആഘോഷിക്കുല്ലോ
ആ അത്യാവശ്യം
ഉം
വേറെന്താ വിശേഷം
വേറെന്താ വിശേഷം ഒരു വിശേഷൂല്ല ടൈം പാസിന് പ്രത്യേകിച്ചൊന്നുല്ല ടി വി കാണും പിന്നെ ആ സിനിമയൊക്കെ കാണും പിന്നെ പിള്ളേര് ഉള്ളത് കൊണ്ട്
നടനൊക്കെ ആരാ
എനിക്ക് മമ്മൂട്ടി ആ മലയാളം മൂവീസ് ഉം തമിഴ് അങ്ങനെ കാണാറില്ല
ഹിന്ദി കാണാറുണ്ടോ
അ
ഹലോ
ആ
മലയാ മലയാളം മൂവീസാ കൂടുതൽ ഇഷ്ടം മലയാളത്തിൽ ഏത് ടൈപ്പ് മൂവീസാണ് കൂടുതൽ ഇഷ്ടം
മലയാളം കൂടുതൽ ഇഷ്ടം ഏ ക്ലാസിക്കലാണ്
ക്ലാസിക്കലോ ഈ ക്ലാസ് ക്കൽന്ന് പറയുമ്പം ഏ ഏത് ടൈപ്പ് മൂവിയാ
അ ഏ ഏത് ടൈപ്പന്ന് വെച്ചിണ്ടെങ്കില് ആം ഈ കഥയൊക്കെ ഇല്ലേ ഫാമിലി മൂവീസ് ഒക്കെ ഇല്ലേ?
ഫാമിലി മൂവീസ് ആണോ ഈ ക്ലാസിക്
സോറി ഫാമിലി മൂവീസ് എന്റെ ശ്രദ്ധഒരൽപ്പം മാറി പോയി.
ആ ഓക്കെ ഓക്കേ ക്കെ ഇഷ്ടപ്പെട്ട നടൻ ആരാന്നാ പറഞ്ഞെ?
മമ്മൂട്ടി.
ട്ടിടെ ആ രണ്ട് രണ്ട് ഹ് ക്ലാസിക്കൽ മൂവി ഒന്ന് പറയാവോ?
മം അമരം ഇഷ്ടവാ.
അമരം ക്ലാസിക്കലാണോ?
ക്ലാസിക്കലല്ല ഇന്നാലും ആ ഒരു ടൈപ്പ് മൂവി ആണല്ലോ?
ആ ഓക്കെ മം വേറെ?
വേറെ പിന്നെ. മം അങ്ങനെ പെട്ടെന്ന് ഒയിച്ച ഒന്നും കിട്ടില്ല. ആ എന്നാലും പറയാം. നടി ആം മഞ്ചു വാര്യറ്.
മഞ്ചു വാരിറോ?
മ്മം.
ആ പഴയ നടിയെതാഷ്
പഴയ ന ദി മം ശ്രീവിദ്യന് ഇഷ്ട്ടാ.
ശ്രീ വിദ്യനാ.
ശോഭനെ ഇഷ്ട്ടാ.
ഇദിനെ ഏ ഏതൊക്കെ സിനിമണ്ടിട്ടുണ്ട്?
ശ്രീവിദ്യടെ കൊറെ സിനിമ കണ്ടിട്ടുണ്ട്. പേരൊന്നും പെട്ടെന്ന് ഓർക്കേല്ല. എന്റെ മാനസപുത്രിക്ക് അതൊക്കെ നല്ല സിനിമേ ആഹ അങ്ങനെ ഒരു സിനിമിലെ?
ഹലോ എന്റെ മാനസ പുത്രിക്ക്യോ?
ആഹ് അല്ല സിനിമ ഇല്ലേ? എനിക്ക് മിസ്റ്റേയ്ക് വന്നാണോ. അല്ല ഒരു മം ഒരു പാട്ടോള സിനിമയുണ്ടല്ലോ? മറ്റേ മം ഓ അതെന്നെ അതെന്നെ അതെന്നെ ആ സിനിമയുടെ പേരെന്തായിരുന്നു? എനിക്കറിയാൻ മേല
പുത്രി അല്ല സു
എന്റെ സൂര്യ പുത്രിക്ക്, അതെന്നെ അതെന്നെ ഓ സീരില് കാണാറുണ്ടോ?
ആപ്പിനെ കാണാറുണ്ടല്ലോ?
ഓ വെറുതെല്ല എന്റെ മാനസപുത്രിക്ക്ന്ന് പറഞ്ഞപ്പോ വടക്കും നാഥനോ അത് സിനിമയില്ലേ?
ഓആ അത് സിനിമായിരുന്നുലെ? എന്നാ ചോദിച്ചത് സീരിലാണോ ചോദിച്ചത്? സിനിമെന്നാണോ ചോദിച്ചേ, ഏതാചോയിച്ചേ?
ഏ സീരിയല് അല്ല ഞാൻ എന്റെ മാനസപുത്രീന്ന് എന്നോട് ചോദിച്ചില്ലേ? ആ അത് സീരിയലല്ലെന്ന്‌ അപ്പൊ അതോണ്ട് ചോയ്ച്ച സീരിയൽ കാണാറുണ്ടോന്ന്.
ആ സീരീൽ കാണാർണ്ട്.
മ് മ്മം.
പിന്നെ
മം പിന്നെ എന്താണ്? വേറെന്താണ് മഴയില്ല ഇന്ന് മഴയേ പെയ്തില്ല. ഇന്ന് നല്ല കാലാവസ്ഥ വെയിൽ തന്നെ.
ആ
മം
യാത്രയൊക്കെ പോവോ?
ആഹ യാത്രയെ പോകും യാത്ര പോകൻ ഇഷ്ടമാണ് വെക്കേഷൻ ടൈമിലൊക്കെ പോവായിരുന്നു.
ആഹ അതെനോട് പറഞ്ഞായിരുന്നു.
ഉം ഉം
ആഹ പിന്നെ
പിന്നെന്താണ് അവിടെ ട്രിപ്പ് ഒന്നും പോകില്ലേ
ഞാനോ ഞാന് വല്ലപ്പോഴും പോക്കും തനിച്ചിരിക്കാനാ ഇഷ്ടം
ആണോ ഫ്രണ്ട്സ ഒന്നും ഇല്ല
ഫ്രണ്ട്സ ഒന്നുമില്ല
ആരും ഇല്ല
ആരുല്ല
ആ ഉ ഒരു പ്രത്യേക പ്രകൃതം ന്ന് തോന്നുന്നു ഉ
തപസിരുന്നാലോന്നുണ്ട്
എന്തോ
തപസ് ഇരുന്നാലോന്നുണ്ടന്ന്
ആണോ
ആഹ
എങ്കിൽ തപസ്സിരിക്ക്
പിന്നെ ഒരു ഹലോ ഹലോ കേക്കാവോ
പറഞ്ഞോ പറഞ്ഞോ
ഇത് വോയ്സ് ബ്രേക്ക് ആവുന്നുണ്ട്
ആഹ ഇല്ല പറഞ്ഞോ ഞാൻ ഒന്ന് ചിരിച്ചതാണ് പറയുന്നത് കേട്ടിട്ട് ഉ
വൈക്കിട്ടത്തെക്ക് ഫുഡ്‌ ഒക്കെ റെടിയാ യോ
പറയ്യു
ഹലോ
ഹ ഹ ഹ
ഹലോ
പിന്നെ സീരിയസ് ആയിട്ട് പറയുന്നതാണോ അതോ തമാശ ആായിട്ട് പറയുന്നാണോ ഈ പറഞ്ഞതൊക്കെ അല്ല ഇതിന് മുമ്പ് കുറച്ചൊക്കെ ആണോ, പക്ഷെ വെറുതെ പറയുന്നത് പോലെയുണ്ട് പക്ഷെ ടോൺ കേട്ടുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് പറയുന്ന പോലെയുണ്ട്
അല്ലെന്നീ ഞാൻ സീരിയസ ആയിട്ട് പറഞ്ഞാ ഒറ്റക്കാ
ആണല്ലേ ആഹ
ഞാൻ ഒരു കമ്പനിയുടെ പാർട്ട് ടൈം ആയിട്ട് ഏർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം അത് നമുക്ക് നമുക്ക് അപ്പം അങ്ങനെ ഞൻ വേറെ ആരാളായിട്ട് കോൺടാക്ട് ഒന്ന് കുറവാ
ആഹ ആഹ
തനിച്ച് ഒരു റൂമിൽ തന്നെയാണ്
ആ അട്ടെ ആ ഉ ഉം ഉം
കുളി എല്ലാം റൂമിൽ
ആണോ ഉം
റൂമില് അറ്റാച്ച് ബാത്റൂം ഉണ്ട് അതുകൊണ്ട് പറഞ്ഞത്
ആഹ
എറണാകുളം
എൻ ആ ഫുഡോക്കെ റെഡി ആയി ഫുഡൊക്കെ രാവിലെ തന്നെ റെഡിയാവും ഉം
ആരാ കുക്കെയ്തേ
ഞാനും ചെയ്യും അമ്മയും ചെയ്യും
ആണോ ഏ ഹലോ ഹലോ നിക്ക് വോയ്സ് ബ്രേക്കാവുന്നുണ്ട്
ഞാനും അമ്മയും ചെയ്യുന്ന്
ആ ആ ഓക്കെ
ഉം എങ്ങനെ
രാവിലെ എന്നായിരുന്നു കഴിച്ചേ
രാവിലെ ചക്ക പുഴുങ്ങിയതും മീൻകറിയും
ഏ
ചക്ക പുഴുക്കും മീൻകറിയും
ആണോ
ഉം
വേറെ
ചക്കപ്പുഴു ഏ
ചക്കേം മാങ്ങേ മാത്രമേ കഴിക്കുള്ളോ
ആഹാ അങ്ങനെയൊന്നുല്ല ഇന്നിപ്പതായിരുന്നു ഉം
പിന്നെ
പിന്നെ വേറെന്താ വേറൊന്നുല്ല എന്നാ ശരി ആ ഓക്കെ